ഹലോ ഹലോ കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല ആവുന്നേ ഉള്ളൂ ഒരു ഒരു മണി ഒന്നര ഒക്കെ ആകും കഴിക്കാന് ആഹ് അവിടെ കഴിച്ചോ
ഇല്ല ഞാന് നേരത്തെ കുറച്ച് ഭക്ഷണം കഴിച്ചിരുന്നു ഇനിയിപ്പോ കഴിക്കണം കുറച്ച് കഴിഞ്ഞിട്ട് മോള് ഉറങ്ങാണ് മോള് ഉറങ്ങി ഉറങ്ങാണ് ആ സമയത്ത് കഴിക്കലാണ് പക്ഷെ നേരത്തെ കഴിച്ചു കൊണ്ട് ഇപ്പ അങ്ങനെ വിശപ്പില്ല അല്ല ഇപ്പ എന്തെങ്കിലും പോകുന്നുണ്ടോ എന്തിനെങ്കിലും
ആഹ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്ന് ഞാൻ അത് ലീവ് ആക്കി
ആഹ് എന്തേ
ആഹ് ഇന്ന് വയ്യ നമ്മള് കണ്ണുവേദന സിസ്റ്റവും ഫോണും ഒക്കെ നോക്കിട്ട് കണ്ണിനൊരു വേദനയാ അപ്പൊ പിന്നെ ഇന് അങ്ങനെ ലീവ് ആക്കി
അതെ എന്തായിരുന്നു എന്ത് വർക്കിനായിരുന്നു പോയിരുന്നത്
ഞാൻ ലോൺസ് ബാങ്കിന്റെ ലോൺസ് ചെയ്യാം കാർ ലോണ ഒക്കെ ചെയ്യുന്നത് ഉം ഉ ഉം കാർലോൺ ചെയ്യന്ന്
ത് ഏത് ബാങ്കിന്റായിരുന്നു
നമ്മള് എല്ലാ ബാങ്കും ചെയ്യും എച്ച് ഡി എഫ് സി ആക്സിസ് ഒക്കെ ചെയ്യും അപ്പൊ അപ്പൊ ഒരു കസ് റ്റമറെ കിട്ടി കഴിഞ്ഞാല് അവരുടെ ജോലി അവർക്ക് സിബില ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കിട്ട് നമ്മൾ ഏത് ബാങ്കിലാണോ അവർക്ക് ചെയ്യാൻ പറ്റി ആ ബാങ്കിൽ ചെയ്യാം എച്ച് ഡി എഫ് സി ചെയ്യാം പിന്നെ അത് ചിലർക്ക് എച്ച് ഡിഫ സിന്ന് പറഞ്ഞാ നല്ല പോളിസി കൂടുതലാ നല്ല ട്രാൻസാക്ഷൻ വേണം പിന്നെ മുമ്പത്തെ ലോണൊന്നും അടവൊന്നും തെറ്റാൻ പാടില്ല സ്വിബിലൊക്കെ നല്ലത് അങ്ങനെയുണ്ട് അപ്പ ചിലർക്കെന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ ഒക്കെ കുറവാ അപ്പൊ അങ്ങനെയാണങ്കിൽ എച്ച്ഡി എഫ്സി യെക്കാൾ കോർ ബാങ്ക് മാറ്റൽഏതെങ്കിലും ബാങ്ക് ഉണ്ടെങ്കിൽ അവർക്ക് അവിടെയൊക്കെ ചെയ്തു കൊടുക്കാം.
ഉം ഉം
ഏതൊരു ബാങ്കിൽ ചെയ്തു കൊടുത്താ മതി നമുക്ക് അതിൻ്റെ പേമെന്റ് വരും.
നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എത്ര ഇപ്പ തരേണ്ടി വര നമ്മൾ ഈ ലോണിന് വേണ്ടി ലോൺ എത്ര ആ ലോൺ എത്ര ഇപ്പോ നമുക്ക് പാസ് ആയി കിട്ട
അതിപ്പോ നമ്മളിപ്പോ പേഴ്സണൽ ലോണൊക്കെ ആണെങ്കിൽ സാലറി വെച്ചിട്ടാവും. ഇരുപത്തഞ്ചൊക്കെ സാലറി ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം വരൊക്കെ കിട്ടിയിരിക്കും പിന്നെ നമ്മൾ മെയിൻ എന്ന് പറഞ്ഞാ കാർല ചെയ്യാ കാർലോൺ അതായത് ഇപ്പൊ നിലവിൽ ആൾക്കാർക്ക് കാറിൽ ലോൺ ഉണ്ടാവുമല്ലോ ഓൾ റെഡി ഫിനാൻ ഇട്ടിട്ട് കാർ വാങ്ങിയ ആൾക്കാർ ഉണ്ടാവുമല്ലോ അവർക്ക് തന്നെ കുറച്ച് ഫണ്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതേ ലോണിന് നമുക്ക് ഡബിൾ ഫണ്ട് ചെയ്ത് തീർക്കാം റീ ലോൺ ചെയ്യാം.
ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ കാറിന്റെ കാറിന്റെ ഇത് വെച്ചിട്ട് പ്രൂഫുകൾ വെച്ചിട്ടാണോ നമ്മൾ ലോൺ എടുക്കുന്നേ
അതെ അതെ കാറിന്റെ പ്രൂഫ് വെയ്ക്കാം നിലവിലുള്ള അടവൊക്കെ കറക്റ്റ് ആയാൽ മതി. അടവ് കറക്റ്റ് ആണെങ്കിൽ കാറിന് രണ്ട് ലക്ഷമൊക്കെ കാറിന് റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കാറിന്റെ മുകളിൽ ഒമ്പത് ലക്ഷം അവർക്ക് ലോൺ ആയിട്ട് കൊടുക്കാം.
ഉം ഉം
അഹ് ഓൺപത് ലക്ഷ,, നിലവിൽ ലോൺ ക്ലോസ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ലോൺ ആക്കുക അപ്പൊ ഈ ഒറ്റ ലോൺ ആവുമല്ലോ
ആഹ് ആഹ് ആഹ് അപ്പൊ എങ്ങനെയാ വരുന്നീൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ എത്ര വരുന്നത്
ഡബിൾ ഫണ്ടിന് ഇൻട്രസ്റ്റ് ഇപ്പൊ പതിനാല് ശതമാനം പതിനാറ് ശതമാനമൊക്കെ ഉണ്ട് കൂടുതലാ
അതെ അതെ
ഉം ഇൻടറസ്റ്റ് ഒക്കെൂടുതലാണ് തന്നെയാണ് പക്ഷേ പൈസക്കൊക്കെ അത്യാവശ്യം ഉണ്ടാവുമ്പോൾ ആൾക്കാർ അങ്ങനെ എടുക്കും ഇപ്പൊ പുതിയ കാർ മേടിക്കണ പോലെയല്ലല്ലോ ഓൾറെഡി ലോൺ ഉള്ള വണ്ടിക്ക് തന്നെ റിസ്ക് അല്ലേ ചെയ്തു കൊടുക്കുമ്പോ
ആഹ് ആഹ്
ഉം ഉം അങ്ങനെയൊക്കെയാണ് അഹ് ഇപ്പൊ എന്താ ചെയ്യുന്നേ വർക്ക് ചെയ്യുന്നുണ്ടോ
ഞാനിപ്പോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ലേ രണ്ട് മക്കളുണ്ട് ഒരു മോൾ എൽ കെ ജി യിലാണ്. ആഹ് മൂത്താൾ എൽ കെ ജി യിലാണ് രണ്ടാമത്തെ ആളതാ ഒന്നര വയസ് ഇവിടെ എന്തെങ്കിലും ഒന്ന് സെറ്റ് ആയിട്ട് വേണം എന്തെങ്കിലും ഇറങ്ങാൻ
ആഹ് കുട്ടികളൊക്കെ ചെറുതല്ലേ ഒന്ന് വലുതാവട്ടെന്ന് വിചാരിച്ചുല്ലേ
ആഹ് മറ്റേത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞൽ നമ്മുക്ക് നമുക്ക് നോക്കാൻ എവിടെങ്കിലും ആഹ് അതായത് നോക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല.
വലിയ കുഴപ്പമില്ല അപ്പൊ ഒന്നുമില്ല അഛനും അമ്മയും വീ-
ആഹ് ഇവിടെ ആഹ് ഇവിടെ ഹസ്ബൻ്റിന്റെ അമ്മ ഉണ്ട് പക്ഷെ അവർ പ്രായമായതാണ് എന്റെ അമ്മമാണെങ്കിൽ എന്റെ വീട്ടിലാെങ്കിൽ എന്റെ അമ്മ ജോലിക്ക് പോകും അപ്പൊ പിന്നെ എവിടെ ഒരു ഒപ്,, നമുക്ക് ധൈര്യമായിട്ട് ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ മക്കളേ മറ്റേത് പണ്ടൊക്കെയാണ് നമ്മൾ ത്തടിയിരുന്നു ചരിക്കാം എന്തെങ്കിലും ജോലിയൊക്കെ എടുക്കാൻ നമുക്ക് ആരെയും കാരും നോക്കണ്ട. ആവശ്യമില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നിന് ജോലിക്ക്,, ഇപ്പൊ ഒരു നാളായിരുന്നു പിന്നെ പ്രഗ്നന്റ് ആയത് മുതൽ ദേ ഇതുവരെ വീട്ടിൽ തന്നെയാണ്
ആഹ് ആഹ് ആഹ്
എന്തെങ്കിലുന്നോ എന്തെങ്കിലു ഇപ്പ ഞാൻ മോണ്ടിസോറി,, കോഴ്സിനു പോയി ചേരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് എനിക്ക് ഇപ്പൊ ജോലിന്ന് പറയണത് ഉം നമുക്ക് എങ്ങനെ ആയാലും ഓരോ ഓഫീസ് വർക്ക് ചെയ്യുമ്പോ ഒരു സൺഡേ മാത്രമേ ലീവ് ഉണ്ടാവുള്ളൂ. പിന്നെ രാവിലെ എങ്ങനെ ആയാലും ഒരു ഒമ്പത് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഇപ്പ ആറ് മണി അറര ഏഴ് മണി വരെയക്കണപ്പത്തെ ടൈമ്. അപ്പൊ പിന്നെ മക്കളുടെ കാര്യങ്ങളോ?. ആഹ് മക്കളുടെ കാര്യങ്ങള് ആകെ സ്റ്റക്കായി പോവും. അതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഇങ്ങനത്തെ ഇങ്ങനത്തെ കോഴ്സ് പഠി ച്ചാലേ ഇവരുടെ ഇവരുടെ കൂടെ തന്നെ പോകാൻ പറ്റിയത് ഇതാണ് ഇതുള്ളൂ. ഇവർക്ക് ലീവ് ഉണ്ടാവുമ്പോ ഇത് നമുക്ക് ഇവരുടെ കൂടെ നിക്കും. എനിക്കും ലീവണ്ടാവും അത് വിചാരിച്ചിട്ട് മോൻ്റെ ചെറിയ കോഴ്സ് ചെയ്യണം ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ഞാന് എന്താണെന്ന് ഉറപ്പാക്കി
അതെ അല്ലെ ആഹ മുമ്പ്പ്പൊ എന്ത് വർക്ക് ചെയ്തുകൊണ്ട ഉണ്ടായത്
മുമ്പ് ഞാൻ ഓഫീസ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഞൻ ഡി സി എ കഴിഞ്ഞതാണ് ഡിപ്ലോമ കമ്പ്യൂട്ടർ വെക്കേഷന് പിന്നെ നമ്മള് ട്രൻസില് സിയസ് ആയിട്ട് നിന്നിട്ട് ഉണ്ട് സാധാ സെയിൽസിൽ നിന്നിട്ടുണ്ട്
അതെല്ലേ ആ ആഹ
പിന്നെ ഹ പിന്നെതാ ടെലികോളിംഗ് റിസപ്ഷനിസ്റ്റ് സയിൽസായിട്ട് നിന്നിട്ടുണ്ട് കൊറെ പ്ലസ്ടു പ ആഹ ഏ മാരേജ് കഴിഞ്ഞപ്പഴല്ല മാരേജ് കഴിഞ്ഞിട്ടും പോയിട്ടുണ്ടായിരുന്നു ഞാാന് പിന്നെ പ്രഗ്നന്റ് ആയപ്പോ റസ്റ്റ് പറഞ്ഞു ആ പ്രസിച്ച് പറഞ്ഞപ്പോ അങ്ങനെ നിർത്തി വെച്ചതാണ് മക്കള് മക്കളായപ്പോഴാണ് ന്ന് മക്കളച്ചെ പ്രഗ്നന്റ് ആയപ്പോഴാണ് എല്ലാം സ്ട്രക് ആയത്
അപ്പൊ നിർത്തിയത് അത് ശരിയ
ഇപ്പൊക്കെ പോ ആൾക്കാര് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഒതുങ്ങുമ്പോ ആകെ എന്തോ പോലെ ഓ ബുദ്ധിമുട്ടാണോ അപ്പൊ പിന്നെ മക്കള ഉള്ളോണ്ടാണ് അഡ്ജസ്റ്റ്മെന്റ് ആയി പോകുന്നത്
അ അവനുള്ളപ്പോ സമയം പോകണത് അറിയില്ലല്ലോ വല തിരക്കും ബഹളമക്കെ ആയിട്ട്
മറ്റേത് ഞാൻ പ്രഗ്നന്റ് ആയ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ കാരണം എപ്പഴും പുറത്തേക്കും നമ്മള് വണ്ടിയും എല്ലാം കണ്ട് ഇങ്ങനെ പോണ ഒരാള് പെട്ടന്ന് പെട്ടെന്ന് സ്റ്റകായപ്പോ പിന്നെ നമ്മളെ കയ്യിൽ കുറച്ച് നമ്മളുടെ കയ്യിൽ ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതായത് ക്യാഷ് തരുന്നില്ലന്നല്ലട്ട് പറയണത് നമ്മുക്ക് സ്വന്തമായിട്ട് നമ്മൾ അദ്ധ്വാനിച്ച ക്യാഷ് ഉണ്ട് അത് നമ്മളുടെ ക്യാഷ് വരുമ്പോ ചിലവാക്കുമ്പോൾ അതിനൊരു അന്തസുണ്ട് ഇതിപ്പോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവരല്ല ആളെ ഹസ്ബൻ്റ ആണെങ്കിൽ
എന്നാലും അങ്ങനെയല്ല നമുക്കൊരു ഇതാവുമ്പോ
എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കരത നമുക്ക് പൈസ ചോദിക്കാനൊക്കെ തരാത്ത കേടല്ല. പക്ഷെ ചോദിക്കാനൊക്കെ അത് എന്ത എന്തോ പോല കാരണം ഒന്നാമത് ഞാനിങ്ങനെ ജോലി പോയി ഞാന് സാലറി ഒക്കെ വാങ്ങിച്ചു സ്വന്തായിട്ട് ക്യാഷ ഒ എന്തായിരുന്നു ഒരു ആ ആളായതുകൊണ്ടാണത് എനറിയില്ല എനിക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തരാത്ത കേട്ഇല്ല പക്ഷെ തരും
നമുക്ക് ചോദിക്കാന് ഒരു ബുദ്ധിമുട്ടാവും നമ്മള് ഒറ്റക്ക് അതെ അതെ പൈസ ഉണ്ടാക്കിക്കെ സ്വന്തം കാര്ങ്ങളൊക്കെ ചെയ്തൊണ്ടിരുന്ന ആൾക്കർക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്
ആ പിന്നെക്കെയ ഒരു സിറ്റുവേഷൻ നമക്ക് വെച്ച എനിക്ക് മക്കളായപ്പോ ഇതുവരെ ഞാൻ പല കുട്ടികൾക്കും ഞാൻ ജോലി ചെയ്യുമ്പോ പല കു കുട്ടികൾക്ക് ഓരോന്നൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വാന്തമായി മക്കളായപ്പോ അവർക്ക് അവർക്കൊന്നും കിട്ടുന്നില്ലല്ലെന്നല്ല പക്ഷെ എന്റെ സ്വന്തം ക്യാഷ് വിണ്ട് അവർക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമുണ്ട് ഇതുവരെ അവർക്ക് ആഹ അതായത് ഉം കുട്ടികളുടെ ഒന്നാമത് കുട്ടികളുടെ കാര്യങ്ങൾ നമുക്ക് ആളില്ലഞ്ഞിട്ടാാണ് അല്ലെങ്കിലൊക്കെ പിന്നെ അതല്ല ഇന്നത്തെ കാലത്ത് പിന്നെ ഒറ്റക്ക് ഒരാള് ഒരാള് ചിലയിടത്ത് ചിലപ്പോം നല്ല രീതിൽണ്ടാവും പക്ഷെ ന എന്നാലും ലൈഫ് ആകുമ്പോ കുറച്ച് അങ്ങോടും ഇങ്ങൂടും നമ്മള് ഈക്വൽ ആയാല് അങ്ങട്ടും ഇങ്ങ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കില് ജോലിക്ക് പോയി ക്യാഷ് ഒക്കെ ഉണ്ടാക്കുകവാണെങ്കിൽ കുറെേ അ അഡ്സ്മെന്റ് ഉണ്ടാവും മറ്റതൊ ഒരാള് മാത്രം നമുക്ക് ഇതാക്കുമ്പോ ഇന്നത്തെ കാലത്ത് പറയണ
ഹസ്ബന്ഡറിന് ഹെൽപ്പ് ആവും നമ്മളും കുറച്ച് എഫേർട്ടിട്ട് കുറച്ച് ഏൺ ചെയ്യുമ്പോഴും
ആഹ അതന്നെ
അതാണ് അതാണ് ഉം അപ്പൊ എന്താ പഠിച്ചതെന്ന് പറഞ്ഞെ
ഞാൻ ഡിഗ്രി ചെയ്തിട്ടുണ്ട് ഡി സി എ ഡിസി
ആഹ അതെ അതെ അതെ
അത് ഞാ അത് പോളിടെക്നിക്കിലേരുന്നു അത് വൺ ഇയറിന്റെ കോഴ്സേര്ന്നു നമ്മളെ ഇവിടെ ഞങ്ങള ഇവിടെ കോട്ടക്കല് ഭാഗത്ത് ഒരു ഗവൺമെന്റിന്റെ പോളിടെക്നിക്ക്‌ ഇണ്ട്
അത്‌ ഞാനും പഠിച്ചിട്ടുണ്ടായിരുന്നു ഡി സി എഫ് മ്മെ ഐ ടി ഐലെന്നെ പഠിച്ചാ ആഹ ഇത് വുമൺസിന്റെ എല്ല എല്ലാരും ഉണ്ട് മിക്സഡ് ആയിരുന്നു പെരിന്തൽമണ്ണേ ഞാൻ പഠിച്ചിണ്ടായിരന്നത്
അതെ ആഹ് പെരിന്തൽമണ്ണ ഐ ട്ടി എ ആ ഇപ്പോഴും ഉണ്ടല്ല ഇപ്പൊ പുതുതായിട്ട് അവിടെ വിളിക്കുന്നുണ്ടല്ലോ പെരിന്തൽമണ്ണ ഭാഗത്തിക്കേറ്റെ മഞ്ചേരി ആ മൻ ഞ്ചേരി പാണ്ടിക്കാട് ആ ഭാഗത്തൊക്കെ ഇല്ലെ ഐ ട്ടി ഐ ന്റെ
ആ ഞാന് ജൂബിലി റോഡൊക്കെ ഇല്ലേ സ്റ്റാന്റിന്റെ അവിടെ ജൂബിലി റോഡ് പെരുന്തമണ്ണ അ അവിടെ ഞാൻ പടിച്ച് ആ അത്ര അത്രേം എനിക്കും അറിയുള്ളൂ ഈ പട്ടാമ്പി റോടൊക്കെ വരണ ഞാൻ അവിടെ ഒരു വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു
അപ്പ അങ്ങനെ ഐ ട്ടി ഞാന് വൺ ഇയറിന്റെ തന്നെ ആയിരുന്നു അത് എന്താ ഈ വുമണ്സിന്റെ ഒരു കോളേജ് ഉണ്ട് ഏഹ് ആ അവിടെ കിട്ടിയപ്പോ അങ്ങനെ അവിടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ട്രെയിനിങ്ങും ഫീസ് ഇല്ലാതേരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്
ഫീസില്ലാതെ കിട്ടുംല്ലെ
ആഹ ആഹ ഗവൺമെന്റിന്റെ ഏരുന്നു പിന്നെ ഇത് ട്രെയിനിങ് അവിടെ തന്നെയായിയിരുന്നു ഓഫീസ് സ്റ്റാഫ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാന്
അതെലെ അവ്ടെ ട്രെയിനിങ് അവ്ടെതന്നെ കിട്ടീല്ലേ
ആ അത് നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ കിട്ടും ഞാന് പിന്നെ അവിടെ കൊടുത്ത പ്പോ അവര് അങ്ങനെ എടുത്തതാണ് അത് ഞ ഇന്റെ കൂടെ തന്നെ വേറെം കുട്ട്യാളുണ്ടായിരുന്നുട്ടോ വേറെ നാല് കുട്ട്യാൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഈ പഞ്ചായത്തുകളില് അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി
വർക്ക്‌ ചെയിത്ണ്ടാവും ഞങ്ങൾക്ക്ന്ന് പറഞ്ഞ ട്രെയിനിങ് ഒന്നും ഇണ്ടായിരുന്നില്ല്യ പഠിച്ചിറെങ്ങ അത്രേ ഉള്ളൂ നമ്മൾ പിന്നെ വേണെങ്കിൽ ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കുക
ഇന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കുട്ട്യാളൊക്കെ ഇപ്പഴും പഞ്ചായത്തിന് വർ ചെയ്യിന്ന്ണ്ട് ഒരു കുട്ടി ഓഹ് ഇപ്പൊഴും പഞ്ചായത്തിലാണ്
ഓ പഞ്ചായത്തില് ജോലി കിട്ടില്ലേ അല്ല പഞ്ചായത്തില് ഇതൊക്കെ പഠിച്ച ജോലി കിട്ടുംല്ലേ
ഓ കിട്ടും അത് നമ്മൾ ഈ താൽക്കാലികത്തിനൊക്കെ കേറുന്നതാണ്
ആഹ് അതോ അങ്ങനെ കിട്ടീതല്ലേ
ന്ന് മലയാളം ട്ട ഇമ്മളെ പഞ്ചായത്തിലൊക്കെ മലയാളം ടൈപ്പിംഗ് അങ്ങൻത്തൊക്കല്ലേ ഇണ്ടാവാ
ആഹ് ആഹ്
ആഹ് അപ്പൊ ഇതെക്കെ ഇതിന്റെ മെയിൻ സംഭവാണട്ടോ മലയാളം ടൈ പിന്നെ മെയിൻ സാനാണത് ഞാൻ വിളിക്കാട്ടോ
ആഹ് ശരി